എന്തൊക്കെയുണ്ട് വർത്താനം
നല്ല വർത്താനം സുഖാണ് അവിടെയോ
ഇവിടെയും സുഖം തന്നെ മഴയുണ്ടോ
നല്ല മഴ
ആണല്ലേ ഇവിടെ അയ്യോ ഇന്നലെ രാത്രി തുൊടങ്ങിയതാണ് മഴ
ഓ വെള്ളം എറിയിട്ടുണ്ടോ
ഇല്ലല്ല വെള്ളൊക്കെ സാധാ മതിരിയന്നെയാണ്
ഓ ഇനിയാണ് അങ്ങോട്ട് വെള്ളം ഏറി ഏറി വരിക നല്ലോ മഴ പെയതാല
ആ ആ നിങ്ങളെ അവിടെ പോയോ തോടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ
നമ്മളവിടെ തോട് മാത്രമേ ഉള്ളൂ പുഴേക്ക് കൊറച്ച് ദൂരം പോണം പിന്നെ ആഏ കടലുണ്ട്
കടലുണ്ട്ല്ലേ അവിടക്ക് പോവാറുണ്ടോ
കടൽ ഞങ്ങ ഈ വൈകുന്നേരൊക്കെ ആവുമ്പോ നമ്മൾ അവിടെ പോയി വർത്താനം പറഞ്ഞിരിക്കും അപ്പൊ അവിടെ നല്ല കാഴ്ചകളൊക്കെ ഉണ്ടാവുംലേ ഇങ്ങനെ ഈ കടല് കടൽത്തീരംത് തീര ആസ്വദിക്കാൻ വരുന്ന കൊറെേ ആൾക്കാ ആഹ് ആഹ് അതെ അതെ അപ്പൊ അവിടെ കൊറേ ഇതേപോലെ വരുന്ന കൊറേ ആൾക്കാരുണ്ട്
ആ കടകളൊക്കെ കൊറേ ണ്ടോ
ഓ നല്ല ഉപ്പിലിട്ട മാങ്ങിയും അതുപോലെ ഐസ് സും ഐസ്ക്രീം ഒക്കെ വക്നെ
ആ ചൊരണ്ടി ഐസൊക്കെ ഇണ്ടാവൂലേ എനിക്കിഷ്ടണത്
ചരണ്ടീസ് അതായത് സുറുക്കൊക്കെ വെച്ചിട്ടിച്ചിട്ട് അത് നല്ല മധു രത്തിലും ഉണ്ടാക്കും നല്ല എരിവിലും ഉണ്ടാക്കും അത്
ആണല്ലേ ഔ ഇങ്ങട്ട് ദിവസവും കഴിക്കാലോ
ആഹ് നമ്മള് പിന്നെ നമുക്ക് അതൊക്കെ ശീല ഇപ്പോ നമ്മൾ ഇവിന്ന് വീട്ടിൽന്ന് തന്നെ എപ്പോഴും അവിടുന്ന് കഴിക്കേണ്ട വിചാരിച്ച നമ്മൾ വ പെട്ടന്ന് തന്നെ ഫുഡൊക്കെ റെഡിയ ആക്കിട്ട് അങ്ങനെ രാത്രിക്ക് പോവലാണ് എല്ലാരും ഏ കുടുംബാംഗങ്ങള എല്ലാരും കൂടെ കൂടിക്കാണ്ട്
ആഹ ആഹ് ആഹ അല്ല ബീച്ചിന്റെ അടുത്താണെങ്കില് ഇങ്ങക് ഒരു ചെറിയൊരു കടൊക്കെ തുടങ്ങിക്കൂടെ
കട കടക്ക്പ്പതിനുള്ള ഒഴിവില്ല
ആണല്ലേ
ഓരോ ജോലി ഉണ്ടായോണ്ടേ അപ്പം അതിനുള്ള ആ ഒഴിവില്ല
അല്ല വീട്ടിൽന്നൊക്കെ എന്തെങ്കില ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കാണ എന്തെങ്കും എണ്ണക്കടികളോ
അതൊക്കെ പറ്റും ആ അതൊക്കെ ചെയ്യാൻ പറ്റും പക്ഷെ നമുക്ക് അയിനുള്ള ഒരു സമയില്ല
ആണ്ല്ലേ ചെറിയ കുട്ടികളോ അങ്ങനെന്തെങ്കിലുണ്ടോ ചെറിയ കുട്ടികളായിരിക്കും ല്ലെ
ആ ചെറിയ കുട്ട്യാള് ഒരാൾക്ക്ണ്ട് പിന്നെ നമ്മക്കൊക്കെ ജോലി ഇണ്ട് അപ്പോ അങ്ങനെ ജോലി ജോലിയായിട്ട് അങ്ങനെ ടൈമങ്ങനെ പോക്കും
ആ രണ്ട് ജോലി ഒരുമിച്ച് കൊണ്ടടക്കാൻ കയ്യൂല
ആ അതെ അതെ അത് ശരിയാ അപ്പൊ അവിടെ പോയാലെന്നെ നല്ല നമുക്ക് അടിപൊളി ആയിട്ട്ള്ള ഏ ഇത് കിട്ടും നല്ല സ്ഥലങ്ങള് നല്ല
സ്ഥലങ്ങള് കാറ്റ് അങ്ങനെ കുതിര സവാരികളൊ ക്കെണ്ടോ
അല്ല അത്രക്ക് വളർന്നിട്ടില്ല അവ്ടെ അവ് ഇനി ഒർച്ച് കൊർച്ചും കൂടി മെച്ചപ്പെടായിരിക്കും അങ്ങനെക്കെ വരുമ്പോ പിന്നെ കൂടുതൽ ആ ആ അങ്ങനെ ആകുമ്പോ ഇതിനേക്കാളും കു കൂടുതൽ ആളുകൾ വരും ഇപ്പോ നമ്മളെ ഏ ക കൊർഞ്ഞെ കൊർഞ്ഞെ പുറമേള്ളോൽ കൊർച്ചാൾക്കാര് ഇത് അറിയപ്പെട്ടിട്ടൊള്ളു ഇനിയും വരും ഉം വരും ദിവസങ്ങളിലൊക്കെ ഇനി ആൾക്കാര് കൂടാൻ മതിയാവും ഇനി പുതിയതായിട്ട് എന്തൊക്കോ അവിടെ പണി നടത്ത്ന്ന് ണ്ട് ഇൻക്ക് തോന്നുണു ചെറിയ കുട്ട്യാളെ കളിക്കാനുള്ള പാർക്ക്
പാർക്കുകള് ല്ലെ ആ അപ്പൊ ഒരുപാട് ആൾക്കാര് ഇനിയും കൂടല്ലോ
ആ അപ്പൊ കൊറേ ആൾക്കാര് വരാൻ ചാൻസ് ഇണ്ട്
അതെ ശോഷ്യൽ മീഡിയേലൊക്കൊന്ന്ങ്ങനെ പോസ്റ്റർ ചെയ്താ മ തി അപ്പൊ ഒരു ബിൽ വലിയമ്മള് വലിയ ബീച്ചായി മാറിക്കോളും
ആ ശരിയാ അവിടെ ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ഇനിയിപ്പൊ വന്ന് ആരെങ്കിലും ഈ വ്ലോഗൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമ്പോ അവരൊക്കെ വ ന്ന് ഇട്ത്ത്ക്കാണ്ട് വിടണം ന്നാ
ആ ഇങ്ങളെങ്ങനെ വ്ലോഗൊക്കെ ചെയ്യുമോ
ഇല്ല വ്ലോകൊന്നും ചെയ്യാറില്ല
ആ അ
നമ്മള് കാര്യയിട്ട് ഇങ്ങനെ ജോലിക്ക് പോവ പിന്നെ വര പിന്നെ രാത്രി ത്രെയാവുമ്പോം ബീച്ചിലൊന്ന് ഇരിക്കാൻ പോവ ഫുഡൊക്കെ കൊണ്ട് അതന്നെ വേറൊരു നല്ല നല്ല രസാണ് അതൊക്കെ
ആ അല്ല നോമ്പിനൊക്കെ ഇങ്ങളെങ്ങനെ നോമ്പ് തൊറക്കാനൊക്കെ പോവല്ണ്ടോ ബീച്ചിലേക്ക്
ആ മിക്ക ദിവസങ്ങളിലും ഞങ്ങള് ബീച്ച്ന്നാണ് നോമ്പ് തൊറ ക്കല് നമ്മള് സ്നാക്സ് ആ നമ്മള് നല്ല പലഹാരങ്ങളും എണ്ണക്കടികളും എല്ലാം കൊണ്ട് പോവും അങ്ങോട്ട് അപ്പൊ പിന്നെ അവിടെന്നന്നെ നോമ്പ് തൊറന്ന് അവിട് ന്നെന്ന നിസ്കാരവും അവിട്ന്നെന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് നമ്മള് പോരൊള്ളൂ
ആ ഇങ്ങക്ക് നടക്കാൻള്ള ദൂരേ ഉണ്ടാവുള്ളൂല്ലേ
ആഹ് കൊർഞ്ഞ ദൂരേ ഉള്ളു
ആഹ് ആ ഏ കുട്ട്യാളൊക്കെ ശ്രദ്ധിക്കണേ
അയിന് ഓ മക്കൾ ന്ന് അങ്ങട്ട് പോകാന് പേട്യാണ് കൊറേയൊക്കെ
ആഹ്
ആഹ് വെള്ളത്തിക്കങ്ങട്ട് ആ ആ വെള്ളത്ത്ക്കങ്ങട്ട് പോവാൻ പേട്യാണ് ഇനി കൊറച്ചൊക്കെ കഴിഞ്ഞാല് വയസ് കൊറച്ചൊക്കെ വൽതായി കഴിഞ്ഞാ പിന്നെ
ശീല ആയി ളും ഇപ്പൊ ഒരു പേടച്ച് നിക്കുന്ന കൊണ്ട് നമുക്ക് കൊഴപ്പില്ല അങ്ങനെ
നിങ്ങൾക്ക് എങ്ങനെ അവിടെന്ന് മീനൊക്കെ ക്കെ കിട്ടോ ബോട്ടില് മീൻ പിടിക്കാൻ പോണല്ലോ അങ്ങനെയൊക്കെ ഉണ്ടോ
ആഹ് അങ്ങനെയൊക്കെ ഉണ്ട് ഒരു നമുക്ക് ഇവിടെ മീൻ അങ്ങനെ ഫ്രഷ ആയിട്ടുള്ള നല്ല നല്ല മീന് പിടിച്ചു കഴിഞ്ഞ ഇപ്പൊ തന്നെ ഉള്ള മീൻ ഉണ്ടല്ലോ അതനെ നമുക്ക് അധിക ദിവസം കറിക്ക നമുക്ക് അതനെയിരിക്കും പിന്നെ ചിക്കനൊക്കെ ഉ കോഴിയും അതുപോലെ ഏ ഇറച്ചിയൊക്കെ നമ്മള് എപ്പോഴെങ്കിലുംക്കെ വാങ്ങാറോ ആ വാങ്ങാറുള്ളൂ ഇവിടുന്ന് നമുക്ക് നല്ല മീനൊക്കെ കിട്ടുമ്പോം നല്ല അയല അതുപോലെ മത്തി ഇങ്ങനത്തെ നല്ലത് കിട്ടും നല്ല ആ പിടിച്ച കണ്ടട്ട അപ്പൊ ആഹ അത അല്ല വേറെ ഇപ്പൊ നമ്മൾ ഈ ഐസും കട്ടയിലൊക്കെ ഇട്ടിട്ടുള്ള അതൊക്കെ ഇങ്ങനെ പൈകയല്ലേ കൊറേ ദിവസം കഴിയും തോറും അതൊക്കെ നമ്മളെ നാ നിങ്ങളെ നാട്ടിൽ കൂടെക്കെ വേണമെങ്കിൽ അങ്ങനത്തെയക്കെ ഇരിക്കും കൊണ്ട വരിക
ആഹ ഞങ്ങളെ നാട്ടക്കൊക്കെ അങ്ങനെയാണ് കൊറേ ദിവസം പൈകിയത് ഐസിൽ മതാണ് കൊണ്ടുവരുന്നതേ
ആഹ് അപ്പം ഇവിടെന്ന് പറഞ്ഞാല് നമുക്ക് ഡ നേർക്ക് നേരെ കിട്ടും ആണ് സാധനം
അല്ല ഞങ്ങള് വീട്ടിൽ നിന്ന ആരെങ്കിലും പോവേണ്ട ബോട്ടിൽൻ പി
ഇല്ല ഇല്ല നമുക്ക് ഇങ്ങോട്ട് നമ്മളെ ഹ് അയൽവാസികളുണ്ട് അപ്പോ
ആഹ കസിൻസോ അങ്ങനെ ആരെങ്കിലുംക്കെ ഉണ്ടാവൂല്ലേ
ആഹ് ആഹ അപ്പൊ അവര് കൂടുതലും കൊണ്ടുവന്ന് വരും പിന്നെ ഇപ്പൊ എങ്ങനെ ഏ മീന് കൂട്ടി കൂട്ടി ഇപ്പം മടുപ്പായിന
ആണല്ലെ ഇനി ഞങ്ങള് ഒരുരീസ വര നിങ്ങളെ വീട്ടത്തൊക്കെ നല്ല ഫ്രഷ ആയ മീന് കഴിക്കാന്
ആ ആവന്നോളു വന്നോളു അതിനൊന്നും കൊഴപ്പില്ല നല്ല ആ അയല വറുത്തതും അതുപോലെ അയലക്കറിയും
അൾ പറയണേ കേട്ടിട്ട് തന്നെ കൊതിയാവാ
കൊറച്ച് പയറപ്പേരി ഉണ്ടായാല് നല്ല അടിപൊളി അടിപൊളിയയിരിക്കും
ആണല്ലേ ഇന്നെന്താ അങ്ങക്ക് ഉച്ചക്കൊക്കെ ഭക്ഷണ
ഇന്ന് ഇന്ന് നെയ്ചോറും ചിക്കൻ കറി ഇന്ന് ഫ്രൈ വെള്ളിയ വെള്ളിയാഴ്ചയല്ലേ ആ വെള്ളിയാഴ്ച ആയൊണ്ട്
ആ ഞങ്ങൾന്ന് ഇവിടെ ബിരിയാണി ഉണ്ടാക്കിയത് വെള്ളിയാഴ്ച ആയോണ്ട് പിന്നെ പെരുന്നാക്ക് ഇറച്ച കിട്ടിയിരുന്നോ അപ്പൊ കൊറച്ച് എറിച്ചിട്ടാ നമുക്ക് ബിരിയാണീന്റെ അക്കലന്ന് പറഞ്ഞണ്ട ആ അതെ അതെ അപ്പൊ ഒന്ന് ബിരിയാണി ഉണ്ടാക്കാന്ന് പറഞ്ഞ അപ്പൊ ഞങ്ങിന്ന് ബിരിയാണി ഉണ്ടാക്കി
ഓ ഓ അപ്പൊ നല്ല ഇറച്ചി ബിരിയാണി കഴിച്ചിരിക്കാണ്ല്ലേ
അതെ അതെ നിങ്ങങ്ങള് കഴിച്ചോ
ഇല്ലല്ല അവിടെ ബിരിയാണോട്ട് ആ ആഹ നീണ്ടൊരൂ എല ഉണ്ടല്ലോ എന്താ അയിന്റെ പേര് മല്ലിച്ചപ്പ് പോലത്തെ ഇല അത് ഇടാറുണ്ടോ
ആ് ഇടാറുണ്ട് ഇടാറുണ്ട് അയിന്റെ പേരെന്താ എനിക്കറിയിലട്ടോ
ആ ക്ഷെ അത് ഇട്ടാലും നല്ല നമ്മള ഇവിടെ ആഹ നല്ല നല്ല മണം കിട്ടും
ആഹ മണം കിട്ടും
നമുക്ക് ഇവിടെ അയിന്റെ ഒരു തോട്ടം തന്നെയണ്ട് ആഹ നമുക്ക് ഉ
നിങ്ങള എങ്ങനെ അവിടുന്ന് ആരെങ്കിലും കൊണ്ടുപോകലുണ്ടോ കടക്കൊക്കെ
അവിട് ഇവിടുന്ന് കൊറേ ആൾക്ക നമ്മള് പിന്നെ ഇങ്ങനെ ക്കാറില്ല നമ്മളിങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ കൊടുക്ക ചെയ്യുന്നത് അങ്ങനെ
ആ ആഹ അല്ലാതെ ഇങ്ങനെ വിൽക്ക ലൊന്നും ഉണ്ടാവില്ല അല്ലെ
ഇല്ലല്ല വിൽക്കലില്ല
വേറെന്തനെങ്കിലും തോട്ടമുണ്ടോ ഇതന്നെയള്ളൂ
വേറെ ഇപ്പൊ ഇപ്പൊ അതനെയൊ ഉള്ളു അത് നമ്മളിങ്ങനെ ഒരുവീട്ടിൽ കൊറച്ച് സ്ഥലം ഇണ്ടായപ്പോളെ അപ്പൊ അപ്പൊ ഇത്ങ്ങനെ ഏഹ ഇണ്ടായപ്പ നല്ല നല്ല അടിപൊളി ആായിട്ട് ഇണ്ടായപ്പ ഇങ്ങനെ എല്ലോടത്തും തുകും കൂടി പടർത്തിയതാ
ആ ആ് എങ്ങനെ പുട്ട്ഉണ്ടാക്കുമ്പോ ആ വെള്ളത്തി ഇടല്ലോ അല്ലെ ആയി്
ആഹ പുട്ടുണ്ടാക്കുമ്പോളും പുട്ടിന്റെ ആ സ്മെല്ല് നല്ലോണം കിട്ടും
ആ ചിക്കൻ കറിൽ ഇടാൻ പറ്റോ
ഒ ഓയി അ വേറൊരു ടേസ്റ്റ് ആയി മാറും അത് നമ്മ കോഴിക്കാരൊക്കെ വെച്ചല് വേറൊരു നല്ല സ്മെല്ടിച്ചിട്ട്
അങ്ങനെ നമ്മള് മല്ലിയില ഉപയോഗിക്കുന്ന മാതിരിയാണോ
എങ്ങനെ അത് നമ്മള് സമയായിട്ടറ്റ് അയി
ജസ്റ്റ് ആയിക്കിട്ടാ മതി ആ ആ
അപ്പൊ തന്നെ അതിന്റെ സ്മെല് ഇങ്ങനെ ഈ ഒന്ന് കറി ഒന്ന് തളച്ച്ു വരുമ്പോ ത്തിലും അത് നല്ലോണം മണം വന്നോടിരിക്കും
ആ നായിക്കാവട്ടെ എട്ടാന്നാൽ
ആഹ് ആഹ എന്നാ ശരി ആഹ